ലോ
ഹലോ
കേക്ക്ണ് ണ്ടോ ആ കേക്കാം
എന്തെട്ക്കുവാ
ഞാന് ഇവ്ടെ ഇര്ന്ന് പഠിക്കുവായിര്ന്ന് നീ എന്ത ചെയ്യ്ന്നേ ആ ഞാന് നിന്നെ റെ വിളിച്ച് കാ
എന്താല്ല വിശേഷം സുഖാണോ
ആ സുഖായിട്ടിരിക്ക്ന്നെടീ കാെഴപ്പൊന്നുല്ല
ആ നിന്റെ സൗണ്ടിനകത്ത്ന്നെ എന്തോ എക്കോ പോലെ കേക്ക്ന്ന്ണ്ട് കേട്ടോ
സൗണ്ടിനൊക്കോ കേൾക്കുന്നോ നീൊന്നും കേൾക്കുന്നില്ലല്ലോ എനക്ക് നല്ല നല്ല വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കുന്നേ
ചിലപ്പോ ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ആയോണ്ടായിരിക്കും എടി അങ്ങനെ തോന്നുന്നത്
ആഹ ആയിരിക്കും ചിലപ്പോ അതുകൊണ്ടായിരിക്കുംാണ് തോന്നുന്നത്
പിന്നെ ഈ ഫുഡൊക്കെ കഴച്ചോ
ആ കഴിച്ചടി ഞാൻ ഫുഡ എല്ലാം കഴിച്ചു ഉം
പിന്നെ ഉറി
ആഓ അവള് ഉറങ്ങിയടി ഉറങ്ങി
ആ ിന എല്ലാം പോകുന്നുണ്ടോ ഞങ്ങള് പോുന്നുണ്ടോ കേട്ടോ എ സിയുടെ ക്ലാസ്സിന് പോണ്ട് ഞങ്ങ പോന്ത ഒരു ലൈബ്രറിയില് പോയിന്ന് പഠിക്കുവ
നീ ഒറ്റയ്ക്ക് ഉള്ളോടി അതോ ഒത്തിരി പേരെല്ലാരും കൂടെ ചേർന്നിട്ടാണോ കംപ്ലയിൻറ് സ്റ്റഡി ഒക്കെയ അ ചെയ്യുന്ന
എനി കമ്പൈൻ സ്റ്റഡി ഉണ്ട് നമ്മള് മൂന്ന് ഫ്രണ്ട്സ് ചേർന്നിട്ട് അവിടെ േൻ സ്റ്റേഡിയട്ട് മൂന്ന്ു പേര് ഓരോ കയിലക്കെ മേടിച്ചിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ട് ആ നമ്മള അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷന ഷെയർ ചെയ്ത്
ഇ ഇപ്പ നിങ്ങളെ മറ്റേ സിലബസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തോ സിലബസ് ഒക്കെ എടുത്തിട്ടാണോ പഠിക്ക അത ഗൈഡ ചുമ് അങ്ങ് വായിച്ച്ു പഠിക്കുവാണ് അത ഇനി ആ പോയി പഠിക്ക ഇടക്ക് വെച്ച എവിട കോച്ചിങ്ങിനൊക്കെ പോയക്ക അല്ലായിുന്നോ ആ അല്ലായിരുന്നു നീ അല്ലാതെ ഓഫ്ലൈൻ ആയിട്ട് കോച്ചിങ്ങിന് പോവാന്ന് പറഞ്ഞായിട്ടായിരുന്നല്ലോ പിന്നെ നിങ്ങ നിർത്തിയോ
ആയി് ഞാൻ അന്ന് ഒ ഇടക്ക്ും ചെയരുന്നുന്ന എന്തോ അവിടെ ഭയങ്കര ഒക്കെ അറോ ഭയങ്കര അടിയും ണത്തേക്ക ഓൺലൈൻ ആയിട്ട് ഒിച്ചിട്ടുണ്ട് അൊ അതിന ആ പിന്നെ ക്ലാസ് കാണും പിന്നെ നല്ല സിലബസ് കിച്ചിട്ട് ഉ പഠ അങ്ങനെയാണ് ചെയ പോോന്ന ക്കെ ഇങ്ങനെ പോകുന്നു
ആഹഹാഹാ എനിക്ക ഒരു ഗ്ലാസ്ൊക്കെ എടുക്കണം എന്നുണ്ടടി പക്ഷെ അത ആലോചിച്ചിട്ടൊക്കെ എടുക്കുന്നുള്ളൂ അല്ലാതെ പെട്ടെന്ന് കേയറി എങ്ങനെ എടുക്കാൻ ആടല്ലേന്നങ്ങനെ എടുക്കുന്നില്ല ആലോചിട്ടൊക്കെ എടുക്കാന്ന് വിചാരിച്ചങ്ങ പത്തക്കെ അങ്ങനെ ഇരിക്കുന്നു പിന്നെ പിന്നെ എന്തറട ഇവിടെ മഴയൊക്കെ ഉണ്ടോ
ഇെ ഇവരിപ്പോൊ മഴയൊന്നുമല്ല ആ ഇന്നലെൊക്കെ നല്ല മഴയായിരുന്നു ഇപ്പ ഇവിടെ നലി നല്ലൊരു അവസ്ഥയാണ് ഇന്ന് നല്ല വെയിലൊക്കെ ആരുന്നു തുങ്ങിയൊക്കെ നന്നായിട്ട് ഉണക്കിയെടുക്കാൻ പറ്റിറ സാധനങ്ങ തണുത്തൻ ഉണ്ടായിരുന്ന മല്ലമുളക് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ചച്ച് ഗ്രാമം
ഗ്രാമ്പ നിങ്ങള വീട്ടന ഗ്രാമ്പ് കൃഷിയുണ്ടോ അതെവിടുന്ന അത്
ആ അന്റെ ഗ്രാമ്പൂ പിന്നെ നമ്മുടെ ഒരു കുഞ്ഞൻ വണ്ട് കുഞ്ഞമ്മ പിന്നെ ഗ്രാമ്പൂ ഉണ്ട് കുഞ്ഞമ്മയുടെണ്ട് പച്ചയായിട്ട് കൊണ്ടന്നിട്ട് വീട്ടിലിട്ട് ഉണപ്പി റെഡിയാക്കി എടുത്ത് അങ്ങടിക്കറിൽ കൊണ്ട പോട്ട എടുക്കും അങ്ങനെയ സാധിക്ക അതുപോലെ നമ്മുടെ കറവപ്പെട്ടല്ലേ നമ്മ ചിക്കനകത്തും ഉപയോഗിക്കുന്ന കകപ്പെട്ടല്ലേ മറ്റേ തോലി പോലെ തടിയുടെ ീരോ ത പറല കട്ടേ
ആ ഉ
തന്നെ ഒരു മൊത്തത്തിന്റെ വലിയ തടിയായിട്ട് കഷണമായിട്ട് കൊണ്ട വരും കൊണ്ടുവന്നിട്ട് അതിൽന്ന് ജീവി എടുത്ത് അങ്ങനെ കൊറെേ ആൾക്കാർക്ക് അങ്ങനെ ജോലിയൊക്കെ കൊടുക്ക അവിടെ വീടി അടുത്ത് തന്നെ അ ചീവ എടുക്കും ബാക്കിയുള്ള തടിക്കച്ച ന വേസ്റ്റ് ആും അപ്പൊ അവരത് പിറകിനായിട്ട് കൊടുക്കുമ്പ നമ്മൾ അത് മൊത്തത്തി മേടിച്ചിട്ടുണ്ട് തരപ്പട്ടയും മേിച്ചും അതുപോലെ ആ വേസ്റ്റ് ആയിട്ട് വരുന്ന ഗുഡ് പ്ലേസസ് ഇല്ലേ ഇപ്പം കഷ്ണങ്ങളും
ഉം
ഗ്രാമത്തില ഗ്രാമീണല്ല പ്രറതപ്പെട്ടരെ അടില്ല അതും പൈസ കൊടുത്തടിച്ചുൂടി സ് എടുട്ട് ഒരു പിക്കപ്പ്് കൊണ്ടുവന്നിറക്കും നല്ലതായിടപ്പ എന്നന്ന്ുവച്ച
നമക്ക് വ
പിന്നെ നാളെ തീർച്ചയൊക്കെ എക്ക പിന്നെ ഭയങ്കര പാടല്ലേ വിറ തീരണമെങ്കിൽ നാ അടുപ്പത്ത് വെക്കറ്റങ്ങന കറ പ്രശ്നങ്ങളാക്കി
ഉ
ട്ടിച്ചെക്ക ആവശ്യില്ലത അങ്ങനെ തന്നെതി ഉണങ്ങിയച്ചക്ക ഉണക്കിടു അക്ക വെച്ചാല മിട്ട് വന്നക്ക എരിച്ച നീത് ഇതാവുന്ന രീതിയിലാണ് അവർ തരുന്നത് നല്ല വർത്തണത് നമുക്ക് ആഹ എമൗ നല്ല ലാഭമാണ് അങ്ങനെ കൊറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു മെയിലുള്ളത് കൊണ്ട് പിന്നെ അതൊക്കെ ആക്കട്ട് നമ്മൾ കംഗിയാക്കിയത് ഉപയോഗിക്കാനായിട്ട് നല്ലായിരുന്നു ഇ നല്ലൊരു അവസ്ഥയായിരുന്നു പിന്നെ പിന്നെ എന്താ ഇങ്ങനെ ഇങ്ങനെ പോകുന്നു അങ്ങന പോകുന്നു നാളെ ക്ലാസ്സ് രണ്ട് ക്ലാസ്സി മണ് ആഹ പിന്നെ എന്താ എന്താ ഞാൻ കൊറെേ സംസാരിക്കുന്നുണ്ട് നീക്ക ഒന്നും ഇണ്ടാതിരിക്കുന്നത്
അ നീ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടൊണ്ടിരിക്കുവ ക്ലാസിന് പോയിോയി ചെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഇപ്പൊ കൊറ ഓൺലൈൻ ആയിട്ടേ ആ് കൊറെ നോക്കുന്നുണ്ട്ട അപ്പൊ ഓൺലൈൻന്റെ ങ്ങളൊക്കെ വെച്ചിട്ട് നല്ലത് എവിടെയെങ്കിലും നോക്കി ചെയ്യാന്നുള്ള ഒരു പ്ലാൻ ഇനി അപ്പം അത് വേണം ഇനി വീടിന്റെ അടുത്ത തന്നെ രണ്ട മൂന്ന് കോച്ചിങ്ങ് സെന്റേർസ് ഒക്കെ ഉള്ളൂ അപ്പൊ അവിടെ ഇങ്ങനെ ആ പോയി പഠിക്കണം എന്നൊക്കെള്ള ഒരു ഇതില് ഇങ്ങനെ മുക്കണടി ന്ത ആകപാടെേ വല്ലാ ടെൻഷ ആയിരത്തി ഏഴ് താമ്പത്കഗീഷൻ വരും രണ്ടായി ആായിരത്തി ഇരുപത്തി എട്ടിൽ നമുക്ക് എക്സാം ഉണ്ടാവൂല്ലോ അപ്പോഴത്തേക്ക് ഇതെല്ലാം സെറ്റായി പാഠിച്ചെങ്കിലന്നെ നമുക്ക്ത് ഉപയോഗപ്പെടുത്തുള്ളൂ ഭയങ്കര ടെൻഷൻ കാ ന്നാൽ എന്തോ പോലെ. പിന്നെ എവിടെന്ന് സ്റ്റാർട്ട്‌ ചെയണ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെടി ആം. കൃത്യമായിട്ട് പക്ഷെ ഒരു ക്ലാസ്സും കോച്ചിങ്ങും ഒക്കെ കിട്ടിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ അത് കൊറച്ച് മാറിയനന്ന് തോന്ന മ്മ്. അങ്ങനെ ഒരു ഭയങ്കര പ്രഷറിൽ ഇരിക്കാണ്. പിന്നെ വീട്ടിലാണെങ്കില് അങ്ങനെ അങ്ങോട്ട് പഠിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഒരു ഒരു ഫ്രീ എപ്പോഴും ജോലി തന്നെ നമുക്ക് അതിന്റെ എട എപ്പോഴും ടൈം കണ്ടെത്തും എന്നുള്ളത് വലിയൊരു ടാസ്ക് ആണ്. അങ്ങനെ ഇരിക്കുന്നടി അതുകൊണ്ട് ഭയങ്കര പഠിക്കാൻ പറ്റാതെന്റെ നല്ല സങ്കടുണ്ട്. അല്ലാതെ വേറെ പ്രശ്നൊന്നുവില്ല ഇങ്ങനെയിരിക്കുന്നു ആ അവിടെ നിനക്ക് ക്ലാസിനൊക്കെ പോകാൻ പറ്റുന്നുണ്ടല്ലോ അ നീ അന്ന് പറഞ്ഞല്ലോ പോണണ്ടന്ന് ആ പിന്നെ എടക്ക് വച്ച് ഭയങ്കര പനിയും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഹോസ്പിറ്റലില് ക്കെയാരുന്നു പിന്നെ വല്യ കൊഴപ്പൊ ല്ല സീനില്ലാടി ഇങ്ങനെ പോകുന്നു അങ്ങനെ ഇരിക്കുന്നു എന്താ ചെയ്യാനാ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ എന്തെങ്കിലൊക്കെ പ്രശ്നങ്ങളാ ആയിരിക്കും.
ദേയ് അത് പിന്നെ നമ്മുടെ എല്ലാരുടെയും ലൈഫിൽ അങ്ങനതന്നെ ആണല്ലോ എന്തെങ്കില് ക്കെ എപ്പോഴെങ്കിലും ഒക്കെ എന്തെങ്കിലൊക്ക പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും. നമ്മളത് ഓർത്തിട്ട് വെഷമിച്ചോണ്ടിരുന്നിട്ടൊരു കാര്യല്ലല്ലോ എല്ലാത്തിന് ഫേസ് ചെയ്യുക പിന്നെ നമുക്ക് ഒരു കാര്യം എപ്പഴും അവസരങ്ങളെന്ന് പറയുന്നത് നമുക്ക് എപ്പഴും കിട്ടത്തില്ലല്ലോടി അത് ആസ്വദിക്കുന്ന സമയത്ത് നമ്മള് മാക്സിമം യൂസെയ്യാന്നുള്ളതാണ് അല്ലേ അല്ലെങ്കിൽ പിന്നെ നമക്കത് നഷ്ടപ്പെട്ടു പോയിട്ട് അതിലോ അത് എൻ്റെ കയ്യിൽന്ന് പോയി ത് കാര്യമൊന്നുമില്ല അപ്പൊ കിട്ടുന്ന സമയം മാക്സി മം നമ്മള് അതിനു വേണ്ടിട്ട് യൂസ് ചെയ്യുക. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യതാ ഒരു ഉറപ്പായിട്ട് കിട്ടും. ഇപ്പൊന്റെ കൂടെ പഠിച്ചിണ ഒരുപാട് ഫ്രണ്ട്സിനുണ്ടല്ലോ അവരിപ്പോഴത്തെ ലിസ്റ്റുകളില് പല ലിസ്റ്റുകളിലായിട്ട് ഉണ്ടവരപ്പം അവരൊക്കെ ഒരുപാട് രാത്രികളൊക്കെ പകലുകളാക്കി പഠി പഠിച്ചതിന്റെ ഒരു റിസൾട്ടാണ് ഇപ്പം അവരുടെ കൈയ്യിലിരിക്കുന്ന റാങ്ക് ലിസ്റ്റ്. അതുപോലെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത ഉറപ്പായിട്ടും എത്തും പിന്നെ ആ പിന്നെ എന്താ ഇനി വെക്കേഷന് വരുന്നു. ഓണം വരുന്നു. അപ്പൊ ഇവിടെ നീ പറഞ്ഞമാതിരി തെരക്കുകളൊക്കെയാണ്. കസിൻസും റിലേറ്റീവ്സും അവരെ എല്ലാം ഇങ്ങോട്ട് വരും പല സ്ഥലത്തിന്നെക്കെ ആയിട്ടെ. അപ്പം അവര്ടെ എല്ലാ കാര്യങ്ങളും നമ്മള് നോക്കണം വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കണം അപ്പോ അതെല്ലാം വല്യയൊരു ടാസ്കാണ് പക്ഷെ മറ്റുള്ളവരാരും നമ്മളെ ഹെല്പ് ചെയ്യാൻ നിക്ക് വരാതിരിക്കുമ്പഴാണ് നമ്മള് മാത്രേ എല്ലാ ജോലിയൊറ്റ ഒറ്റക്ക് ചെയ്യുമ്പ അത് വലിയൊരു ഇഷ്യു ആണ് മറ്റുള്ളവർക്ക് അതൊരു ഇതാണ് ആഹ് നോക്കുമ്പം അവള് പഠിക്കാണ് ഇത്രയും വർഷങ്ങളൊണ്ട് പഠിക്കാണ് അവൾക്കൊന്നും കിട്ടുന്നില്ലാന്ന് അപ്പൊ ഇനിയിപ്പോ ഒന്നും കിട്ടത്തില്ല ഇല്ലാരിക്കും ഇഷ്ട്ടവൊള്ളെ എഴുത് പക്ഷെ നമുക്കൊരു ജോലി കിട്ടുന്നാനോണം വരെ ഒള്ളെടാ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടൊക്ക മറ്റുള്ളവർക്ക് ജോലി നമ്മളെ കഴിമ്പത്തേക്കും അതൊക്കെ അങ്ങ് ഓട്ടോമാറ്റിക്കലി തീയും എല്ലാവരും നല്ല സപ്പോർട്ട്യ്യും നമ്മള കൂടെ നിക്കും ആൾക്കാരൊക്കെ അതാണ് ഒരു ജോലിയുടെ പവർന്ന് പറഞ്ഞ വറി ഡ്‌ ഒന്നും ആവണ്ട. ഉറപ്പായിട്ടും കിട്ടും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ് കേട്ടോടാ
ശരി ഇടി നിൻ്റെടത്ത് സംസാരിച്ചപ്പം നല്ല ആശ്വാസം ഒണ്ട്
ആ എന്നാൽ ശെരിയടാ ഞാൻ വെക്കുവാണേ പിന്നെ വിളിക്കാം ഓക്കെ ബൈ
ആഹ് ബൈ ടി